ആഹ ഹലോ പറയ് കേൾക്കുന്നുണ്ട്
ആ ആ ഓക്കെ ഫുഡ് ഒക്കെ കഴി ച്ചോ
കഴിച്ചു ഞാൻ ഫുഡ്ക്കഴിച്ച് ഇരിക്കണ് നിങ്ങള് കഴിച്ചില്ലോ അവിടെ
ഓ ഫുഡ്ഒക്കെ കഴിച്ചു. എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്തെ ണ്ടോ അല്ലെങ്കിൽ വി ള്ള
ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ കോഴിക്കടായി കോഴിക്കടായി ഫുഡും രാവിലെ ഒന്നും കഴിച്ചില്ല അപ്പൊ പിന്നെ ഇത് നന്നായിട്ട് കഴിച്ച് അവിടെ എന്ത് ആയിരുന്നു
ഇവിടെന്ന് പ്രത്യേകിച്ചൊന്നുല്ല മീൻകറി ഇണ്ടായിരുന്നോ കഷ്ണമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീൻകറിയും പിന്നെ പപ്പടും ആ പിന്നെ നമ്മള ഫേവററ്റ് വെച്ചാല് മീനാകിൽൽ എനിക്ക് ഇഷ്ടം നിക്ക് ചിക്കനണ് അപ്പൊ ഇന്നലെക്കെ ഫ്രണ്ട്സക്കെ ഉപ്പ വന്നിണ്ടായിരുന്നു വട്ടിൽ ത്തിലെ ഉ പിന്നെ എന്റെ അടുത്തുള്ള ആഹ് അത് തൊട്ടടുത്തുള്ളന്നെയാണ് അപ്പം അവള് പിന്നെ കല്യാണം കഴിച്ചത് വേറെ സ്ഥലത്ത്
ഓ ഓ ഓ അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടോ ഫാമിലിവിസായാലും അയൽവാസി
ട്ട് ആൾക്കാരക്കെ ഉണ്ട് ഇവിടെന്ന പൊതുവേ ആന്നാല് പിന്നെ അവരെല്ലാരും ജോബിന് പോണോരും അങ്ങനെക്കെ ആയോണ്ട് തന്നെ പൊതുവേ അങ്ങനെ ആരും കാണുവോന്നുവില്ല എന്നാലും വീട്ടിലിങ്ങനെ എപ്പേളെങ്കിലൊക്കെ നമ്മൾ കാണുമ്പോ സംസാരിക്കന്നല്ലതെ എ എന്നും അങ്ങനെ കറക്റ്റയിട്ട് നമ്മളെ വീട്ടില് വരിക അങ്ങനൊ ന്നുമല്ല
ഇയാളെന്നും പുറത്തൊക്കെ പോവയുണ്ടോ മൂവീസ്
ആ ഇല്ല ആ എന്നും പോവൂല്ല പക്ഷെ ഇങ്ങനെ ഇതുപോലെ ഫ്രണ്ട്സുകളൊക്കെ കൂടുകയാണെങ്കി നമ്മള് നൈറ്റ്‌
ആഹ് ഏത് മൂവിയക്കണ്ടെ ലാസ്റ്റ് ആയിട്ട്
മൂവി ഇപ്പ ഞാൻ നിങ്ങളെതാ കണ്ടെ ആഹ് ഇനിയിപ്പ ദൃശ്യം ത്രീ കാണാനൊക്കെ
ദൃശ്യം ത്രീ കഴിഞ്ഞില്ലേ ദൃശ്യം ത്രീനാ കണ്ടിട്ട് പക്ഷെ ക്ഷ പണ്ടത്തെ ആ മൂവിന്റെ വൈ
ആഹ് അതില്ല അതായത് ആഹ് അത് പിന്നെല്ലേ പാട്ടായാലും പിന്നെ അതുപോലെ മൂവീസ് ത്തയാലും എന്തായാലും നോക്കണ്ടി നിന്റീസിലുള്ള ഒരു
മാത്രേ ഡൗൺലോഡ്
ആ അതെ പഴയ മൂവിസെല്ല ഒരു ഫീലാണ് അയിന്റെ ഓരോ രംഗങ്ങളും ഒരു ഫീലാണ് ഇപ്പഴതെന്താന്നറിയോ ഒരു ഫിനിഷിങ് ഇല്ലാത്തെ പോലെ--ആഹ് നല്ല രസാണ് ഓരോ മൊമെന്റിലും ഓല് പറയുന്ന ഡയലോഗ് ആയാലും ആ ഒരു സീനായാലും അഭിനയം തന്നെ വേറൊരു രസ ആ ഫീ നല്ല ഫീലേയ്യും നമ്മളെ ഉള്ളിലേക്ക് എടുക്കുവാൻ പറ്റുന്ന ഓരോ സീനുകളവും ഇപ്പോഴും ഓർക്കും
ഞാൻപ്പൊ എന്റെ സിസ്റ്റേഴ്സിന്റെഓടൊയി വാഴത്രീ കണ്ട് പക്ഷെ ഓറുക്കൊന്നും ആ ഒരു വൈബ് ഇല്ല
ആ കിട്ടണില്ല അതെ അതെ അതെ ആ വാഴ വാഴെല് ഇന്ക്കന്താ മന്സ്സിലായെ അറിയോ കാരണം അത് എല്ലാ പ്പഴെ നമ്മള് നയൻറ്റീസ് ടു കെ ക്കിഡ് അങ്ങനൊന്നും തിരിച്ചണ്ട എല്ലാര്ക്കും പറ്റും പാരന്റ്സിന് പ റ്റിയ പോഷനായിര്ണ്ട് ഇപ്പത്തെക്കുട്ട്യ ള്ക്ക്ള്ളത് അയില്ണ്ട് നയന്റീസിന്റത്ണ്ട് ആ ലവ്വുണ്ട് റിലേഷ ഇപ്പൊ വേറെണ്ട് പിന്നെ നമ്മളെ സിബ്ലിംഗസിന്റെണ്ടോ ഒക്കയില് കൊടുത്തിട്ടിണ്ട് പേരന്റ്സിന്റെ ഭാത്ത്ന്ന് ചിന്തിക്കാണെങ്കില് ഓല്തയില് കൊടുത്തിട്ട്ണ്ട് എനിക്കങ്ങനെ മനസ്സിലായത് കണ്ടിട്ട് ആ എനിക്ക് നല്ല ഇഷ്ടായി പിന്നെ ക്ലൈമാക്സില് ഒരു എന്തോ രു പൂർണ്ണതല്ലാ തോന്നി ആ അതെ തീരെ ആളേതാ ള്ളത് നമ്മക്ക് മനസ്സിലായില്ല പിന്നെ പേര് കാട്ടിയപ്പളാണ് ഓ ഫിലീമ് തീർന്നില്ലാന്നു ആ ആ കംപ്ലീറ്റ് ആക്കാത്തത് കാരണം ഒരോന്ന് കാണിച്ചാട്ട് വെ വേറെ ഭാഗാ കാണിച്ച്ണേ
പണ്ടത്തെ മൂവീസിലൊക്കെ ഏതേനും ഇഷ്ടം എല്ലു ഇഷ്ടേനോ നടനൊക്കെ ഏതാ ഇഷ്
ന് ക്കേറ്റവും ഇഷ്ടപ്പെട്ട നടന് പണ്ടത്തെല്ലേരും കുഞ്ചാഗോപനെ നമ്മള് പണ്ട ശാലിനി കുഞ്ചാഗോപൻ കോമ്പോ അതുപോലെ ദിലി ആ നിറം പിന്നെ നമ്മളെ അനിയത്തി പ്രാവ് ഔഫ് അടി അതയ്നില്ലെ അന്ന് അന്നൊക്കെ കോ നല്ല കോമ്പോയാ അതേപോലത്തൊരു കോമ്പോ ആണ് ദിലീപ് കാവ്യ മനസ്സിലായോ നല്ല ആ നല്ല ഒരു ക്കൊന്നിച്ച് ച്ചും ചെയ്തില്ലേ അല്ല അടിപൊളി കോംമ്പായിര്ന്നത് അതാ ഓ ദിലീപിന്റെ പണ്ട റ്റ് സിനിമാ ന കാണാൻ എന്ത് രസെരുന്നു കോമഡിക്ക് അതായത് ചിരിച്ച് സി. ഐ. ഡി. മൂസൊക്കെ ആ സി. എ. ഡി. മുസൊക്കെ നല്ല ഫാമിലി മൂവീസാവൻ കൊറേ ചെ ക്ക്ല്ലെ അതെ എല്ലാവോ ആഹ് കല്ല്യാണരാമന് ആ ഒക്കെ നല്ല രസാ
ആയിട്ടില്ലേന്നാലും ചിരിക്കാന് നല്ലോംഒണ്ട്
ആഹ് അയ്യോ അവന് കാരിസ്ഥൻ സിനിമക്കണ്ടല്ലോ
ആഹ് അതൊക്കെ കാര്യാസ്ഥന്റെ ഒക്കെ സെറ്റാ അയിലൊക്കെ സ്റ്റാൻഡേർഡ് പിന്നെ എന്തേനും വേറെ ഒന്നുണ്ടല്ലോ
പിന്നെ ദിലീപിൻന്റെത് ആഹ് മിസ്റ്റർ മരുമകന്ലെ മായാമോഹിനി പെൺവേഷം കെട്ടിട്ട് ഞാൻ ഇമ്പടെ അട്ത്ത് കണ്ട്ണത് നീ വെറുതെ യൂട്യൂബിങ്ങനെ സെർച്ചചെയ്തപ്പളെ എനിക്ക് ഇങ്ങനെ വെറ്തെ ഇരിക്കുമ്പോ ഞാൻ മൂവിസ്‌ നല്ലോ കാണും ഈ ത്രില്ലെർ മൂവി ഒക്കെ നല്ല ഇഷ്ടാ
പിന്നമ്മക്ക്
ആഹ് അതേ മാ ല്ലാലും പിന്നെ കുഞ്ചാക്കോപനും ശാലിനീം ഇല്ല ഇല്ല പിന്നെ എന്താറിയോ കൊ നമ്മള് ഈ ഇതിണ്ടല്ലോ കോളേജ് ലൈഫ് ഒക്കെ ഇങ്ങട്ട് ഇത്ര രസാണ് കാണാനും പോകാനൊക്കെ പൂതിയായത് ആ നിറം കണ്ടി അഹ് ഇപ്പ തന്നെല്ല എല്ലാ കുട്ടികളും ഡി പൂവല്ലേ
ക്ഷെ ഇപ്പത്തെ കൊറേ കോളേജ് മൂവീസ് ഇണ്ട്. ക്ഷെ അന്നത്തെ ഒരു വൈബും ഇതൊന്നും ഇ ല്ല്യാ
ആഹ് ഇല്ല ആഹ് കിട്ടൂണില്ലാ അതായത് എന്ത്‌ ഇപ്പത്തെ ഞാൻ പറയാ ഇങ്ങക്ക് റീൽസ് ചെയ്യാൻ ഇൻസ്റ്റയിലൊക്കെന്നെ കണ്ടില്ലേ പണ്ടത്തെ പാട്ടുകള് ട്രെൻഡായി വരികാ അത് കണ്ടിക്കണു ഇഹ് പ ആഹ് അഹ് ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ പാട്ടുകളൊക്കെ ഇപ്പൊ
ആഹ് അതന്നെ ക്ഷെ ഇപ്പത്തെ കൊറേ റാപ്പ ക്കണ്ട് ഓറത് കേക്കാൻ രസാണ് ബട്ട് ആ ഒരിതില്ല
അങ്ങനങ്ങട്ട് അതാണ് ഒരെക്കക്കൂടി മിക്സ് ആയിട്ട് ഒരു ഇതങ്ങട്ട് കിട്ടണില്ല ആഹ് അതന്നെ. രസാണ് കേക്കാനൊക്കെ പാട്ടൊക്കെ. പക്ഷെ ചെലതിലൊന്നും ഒരു എന്തൊക്കെയാലും ലിറിക്സ് ഒന്നും ഞമ്മക്കിവിടെ മനസ്സിലാവൂല എന്താണ് ഓ ഉദ്ദേശിക്കണേ എന്നുള്ളത് എങ്ങനെയാ
ഏത് നടനേ ഏറ്റവും ഇഷ്ട്ടം
ഏത് നടനെ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ചാബോബനെയാണ് പിന്നെ സൂര്യനും തമ ത തമി നടൻ എനിക്ക് ആദ്യേ നല്ല ഇഷ്ടാ ആ തമി ആ വി വിജനൊക്കെ ഇ്ടമാണ് പക്ഷെ എനിക്കു വിജയനായിട് ഒന്നോടി ഇഷ്ട്ടം സൂര്നെ എനിന്റെ ഒരു ഫ്രണ്ട് സര്യനെ പോലെ അപ്പൊ എനിക്ക് നല്ല ഇഷ്ടക അതത് ഓന അതായത് മീൻസ് എന്റെ ഹസ്ബൻഡ്നെ നിങ്ങെല്ലരും പറയേണ്ടായിരുന്നു കുറക്കെ സൂര്യന്റെക്കെ ഒരു കട്ട് ആ അങ്ങനെയൊക്കെ ഒരു കട്ട്ണ്ട്നുള്ളത് പക്ഷെ ആള് എപ്പോഴും കണ്ടാലും അതായത് പണ്ട ആ ഇപ്പോഴ അതെ ഒരു എജ്ന്ന് തോന്നിക്കൂനില്ല മമ്മുക്ക
ഉ സൂര്യ സ സത്യം സൂര്യക്ക് മുലനാട്ടിലൊക്കെ ഉണ്ടോ
ആഹ് എച്ചക്ക ഓലൊക്കെഏകദേശം സെയിമ് ഒക്കെയിരിക്കും ഓ ടൈമില് വന്ന നടമ്മാരില്ലേ
പക്ഷെ കണ്ടാ തീരെ തോന്നൂലേട്ടോ
ന്നൂല്ല നമ്മുക്ക് ഇകൊക്കെന്നലെ എങ്ങനങ്ങനെ മെയ്ന്റെയ്ൻ ചെയ്ത് പോന്നതെ ഞാൻ അലോയിക്ക അതാ അത്രേ എജ് നമ്മളെ ഉപ്പമാരെ എജ് ഇജ്ജ് കണ്ടായിരിക്കുമെ ആ പി ആാാ അതന്നെ പിന്നെ ഓരോ ഫുഡ്‌ഡി ന്റതെ ഒക്കെ നല്ല മെനു ആയിരിക്കുക്കോഴക്കൊക്കെ ആ പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് ആ അതന്നെ അതന്നെ അപ്പം ഓലും ഓലുക്കയിനായി തരുമൊഴ്‌ ഇവളന്നുണ്ടാവുമല്ലോ ഫുഡ് ഇതിനായിട്ട് നമ്മളൊക്കെ ഫുഡ്‌ കഴിക്കുന്നെറഞ്ഞാൽ ഒരു ടൈമില് കഴിച്ചാരു ടൈമു കഴിക്കൂല ഒന്നിനും ഒരു ക്രി ത്യത ഉണ്ടാവൂലല്ലോ പക്ഷെ അങ്ങനെ ഫുഡ്ഡഴിക്കണ്ടൊരേ നോക്കേണ്ടി ആ അതന്നെ പിന്നെ ഓൾക്കത് നിർബ്ബന്ധാടാ കര ഓൽ ക്കന്നേരം ഒരു സിനിമ ഫീൽഡിലു നിക് ആൾക്കാരായതോണ്ടു തന്നെ ഒളിപ്പം ഓളു ബ്യൂട്ടി ആ അതന്നെ ബ്യൂട്ടിക്കൊ നല്ലോ എൻജോയ് ചെയ് ചെയ്ത് പോ ഉണ്ടോ എടാ ഇപ്പ ഈ ആ ആകട്രെസ്സു തന്നെ കണ്ടില്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ്സ് ആരാ?
എനിക്ക് ആ ഏ മലയാളത്തിലുംക്കങ്ങനൊന്നും പക്ഷെ ഹിന്ദിയിലും ആലിയാ ഭട്ടിനൊക്കെ ഇഷ്ട്ടാ
ആ ആലിയഭട്ട് അടിപൊളിയാണല്ലോ ഇൻ ഇൻ ഇഗ്ലീഷ് ഹിന്ദീലൊന്നും
ഓർത്തു പറയുമ്പോ കുറച്ച് മല പക്ഷെ നമ്മള് മലയാള നടി കുറച്ച
ആ താടിയൊക്കെണ്ടായിട്ട് അതെ അതെ അപ്പൊ നമ്മള് കാവ്യെനൊക്കെപ്പഴും പറയുമല്ലോ കാവ്യന്റെ ഡ്രസ്സിങ്ങുകളൊക്കെ അതെപ്പഴും പ്പോഴും അടിപൊളിയാണ് ആ കാര്യത്തിലൊക്കെ ഓലൊക്കെ അടിപൊളിയാണ് കാരണം ആ തന്നെ മോളിവുഡേ ആയാലും ആ ഒരു ഇതിലാണ് രസത്തിലാണ്
ഹൈറ്റൊക്കെ ണ്ടായിട്ടെ അങ്ങനത്തൊരു ബ്യൂട്ടിയാണ് അവർ
ആ അതെ അതെ അത് ഓൾക്കെ കാരണം ഓൾക്കെ നിതാണെ കാരണം ഓനെ നല്ല ഹൈറ്റിണ്ടാവും ആ അ അതെ ഹിന്ദി നടിയുടെ ഒരു നല്ല ഹൈറ്റ് കേരക് പ്രത്യേക ഒരു ഭംഗിയേ അവളെ കാണാനെ ആ ആ ത്തിലെല്ലക്കെങ്ങനെ മ്മള് എല്ലിനെ പേരുണ്ടല്ലോ എന്താ പറയ ഇതിനെ ആ അ
രസം ഇപ്പൊ നടന്മാരാലും ഓര് നമ്മള് തടിണ്ട നടന്മാരൊക്കെ പോയിട്ടുള്ള വേറൊരു ബോഡി നല്ല ആ നമ്മടെ മലയാളികല്ടെ വെ മലയാളികള്ടെ വേ വേറെ ഓ
അ അതെ കോമഡി മൂവീസ് കാണോ വല്ലോ അതത് ടെൻഷൻ ഒക്കെ ഇണ്ടകുമ്പോ അങ്ങനെ കേൾക്കറ അല്ലേ അതൊക്കെ
ആ മറ്റേ ഇപ്പൊ ഇന്നാളെ മരിച്ചൊരു നട പണില്ലേനോ?
സലിം കുമാർ ഏട്ടൻ ആഹ അതെ അതെ ഓഫ് കല്യാണ രാമനിലൊക്കെ അല്ല പുലിവാൽ കല്യാണം പൊന്ന് മോളെ അതായത് കുട്ടിയളൊക്കെ പാടെ ഇ ട്ത്ത് പോണ സീനൊക്കെ ണ്ടല്ലോ അങ്ങനെ കൊറ ആ
കാണാന്
ഉം അഷേ അന്നത്തല്ലേ ഈ ചിരിപ്പിച്ച കൊറേ നടന്മാരി പ്പല്യാട്ടോ. ഇപ്പം ആ ഇപ്പം മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ ലെന്നെ ഞാൻ കണ്ടിട്ട് ട്ടുണ്ടായിരുന്നോ? കാരണം ആ ഹ് ആഹ് അതായത് ഏതോരു സിനിമയില് ആ ഓരോപ്പം നിന്നെ നട മറ പോയിട്ട് അപ്പൊ ആ സിനിമ ഇപ്പൊ ഞാന് കാണാറേയില്ല ആഹ് അത് തന്നെ
നല്ല രസം ഇനി കാണാൻ
ഓ നല്ല രസം
വെള്ളിനക്ഷത്രം അല്ലേ അയിന്റെ അത്ര- കോമഡി നടന്മാരുണ്ട്
ഓ ജഗതി അത് തന്നെ ജഗതി അത് ന്നെ
ആ ഇട്ടാ ഗോസ്റ്റ് ഹൗസിലൊക്കെ ഉള്ള നടനില്ലേ കോമഡി പറഞ്ഞിട്ടുള്ളേ അല്ല ജഗദീഷ് അല്ല ആ എന്താ പറയ് ഇപ്പൊ കോമഡി സ്റ്റാർസിലൊക്കെ ഉണ്ടാവേണ്ടേ
സുരാജോ
എല്ലാ കൊറെ കോമഡിക്കാര് അപ്പക്കുട്ടേനെ അറി -
ആഹ് അതന്നെ ജഗദീശടീ. നമ്മള് ഇതീലൊക്കേ നല്ല വിദ്യാഭ്യാസം ഉണ്ടയാക്ക ക്ക് നല്ല ആ ജഗദീഷ് ആ അപ്പക്കുട്ടൻ കോമഡി ആയിട്ട് ചെലരൊക്കെ കോമാളി ആയിട്ടുണ്ടവിടാ ആ അയിന്റെ പേരാണ് ജഗ
പക്ഷേ ഇപ്പ ഭയങ്കര സീരിയസ് ആയിട്ട് ആക്കാൻ തുടങ്ങ .
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ആ പ്പ ചെലോലൊക്കെ അച്ഛനൊക്കെ ആയിട്ട് നമ്മളെ ഫാമിലി ആ ഫാലിമിർഞ്ഞ മൂബി മൂവിയിലൊക്കെണ്ടല്ലോ ബേസിൽ ജോസഫിന്റെ ആ പണ്ട്അർഞ്ഞാ ഓലൊക്കെ കോമഡിയേയ്നീ പിന്നെ ഇപ്പൊ ഒക്കെ ആഹ്. പണ്ടത്തെ വില്ലന്മാരൊക്കെല്ലേ.
എല്ലം സ്യൂട്ടാട്ടോ സിദ്ദീഖിന് കോമഡി
ആഹ് അതെ അതെ അതെ അല്ലപ്പ അങ്ങനെയല്ല ഈ പണ്ടത്തെ ഭാ ബുരാജിനെ ബാബു ആന്റണി അതൊക്ക ഇപ്പോ കോമഡി പീസ് ആയിട്ട് ട്ടാണ് എല്ലാ സിനിമയിലും വര്ന്നേ ആ മായാമോഹിനിന്റെ ശേഷം തന്നെ അയ്നെ വെലടടെ പോയി പണ്ടൊക്കെ ക്ക്യ സി നമ്മള് സിൻമയിൽ കണ്ട വില്ലമാരെ അങ്ങനെന്നെ നമ്മള് മൈൻഡില് ആക്കിയക്കും. ഏ ഓ ഇങ്ങനത്തെ വില്ലന്മാരാണെന്ന് ഇന്നിട്ട് പിന്നെ ഇപ്പോളല്ലേ നമ്മള് ഈ സോഷ്യൽ മീഡിയയിലേക്കെ അവര് ഇന്റർവ്യൂസ്ക്കെ നിക്ക് നല്ലോണ് വരലെട്ത്ത് അങ്ങനെ ഇവരൊക്കെ സാധാ ഓക്കെ ഒരു ഒറിജിനല് നോർമൽ മനുഷ്യന്മാരാണെന്ന് പണ്ടൊക്കെ ഈ സിനിമയില് ആ. ടി വിയിൽ മാത്രം കാണ്നെ ള്ളോടി. അതായത് ആ സിനിമയിൽ കാണുന്ന ഒരു വേഷം നമ്മള് മനസ്സിലാക്കി വെക്കണള്ളൂ ഓരേ നോർമൽ ലൈഫ് ഇപ്പോ എന്താ നമ്മൾ അറിയണില്ലേ അപ്പ
ആക്ക് ഭയങ്കര ഇതാണ് ഒരു സോഫ്റ്റ് എന്താപറയ് ദിലിപായാലും ദിലിപ് .
പോലെയേക്ക്. കൂടുതാലായിട്ട് നമ്മളറിയാൻ പറ്റോ നമ്മക്ക്.
ദിലീപില്ലേ ഇപ്പം ഇണ്ട് നോളത്തിന് ഒരു സി സ്റ്റാർ സിംഗറിത്തെ കുട്ടിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പേ
ആഹ് ആ ഇണ്ട് ഇണ്ട് ഉണ്ട് ഞാൻ എന്തോ റീൽസ് എന്തോന്നന്ന് കണ്ട
അത്രേ ഉള്ളൂ ഓന്റെ ഹൃദയൊക്കെ.
ത്രള്ളോ അതന്നെ ന്ന ഓക്കെട്ടോ ശരി വിളിക്ക ഓക്കെ